ആഹ് കേക്ക്ണില്ലെ?
ആഹ് കേക്കക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. പിന്നെ എന്തെ വിശേഷം?
ഉം സുഖണേ ഫുഡൊക്കെ കയ് ച്ചോ?
ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനിരി ക്കു ന്നു ഇപ്പൊ ചായടെ സമയം ആവാൻ പോവൂന്ന ള്ളൂ
ആഹ് പിന്നെ എന്തെലും സ്പെ ഷ്യൽ എന്തെലും ഉണ്ടോ? ഏ
മീനൊക്കെ കിട്ടിയോ ഇന്ന്‌
ഓ ഇന്നെലെ ഞാന്
ഉം ഉം
പൊർ ത്തു പോയപ്പോ വാങ്ങിച്ചിന്ന്
ഉം ഉം പുറത്തുന്നാണോ വെട്ടിക്കുന്നത്
ആഹ് പൊർ ത്ത് പൊ പൊര് ങ്ങി കടീന്ന് വാങ്ങി
ഉം ഉം വീട്ടിലൊന്നും കൊണ്ടുവരത്തില്ലേ?
ഉമ് ആഹ് ഇത്യേ കൊണ്ടുവരലുണ്ട് ഞാന് കുട്ടികൾക്ക് സ സ്കൂൾക്കുള്ള സാധനങ്ങളു വ
ആഹ് ഉം പിന്നെ വേറെന്താണ്ട് എന്തെലും ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നോ? അ ലോ. കേൾക്കുന്നൊ?
കുറെേ കല്യാണ ഫങ്ഷൻ കല്യാണങ്ങ
അ ആ അവിടെ എങ്ങനെയാ പിന്നെ ഒരുപാട് അവ്വ് ദിവസം നീണ്ടിയിരിക്കുന്ന ഫങ്ഷൻ വല്ലോണോ?
കുറേ ദിവസന്നുല്ലകല്യാണത്തലേന്നും അന്നും അത്ര തന്നെ ഒള്ളൂ പിന്നെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ അങ്ങനെ ദശെ കല്യാണത്തലേന്നന്നെ പരിപാടി ഉണ്ടാക്കൊ ള്ളൂ പിന്നെ പിറ്റേ ദിവസം
ഇവിടെ പിന്നെ പ്രോഗ്രാ മും ഉം
ഉമ് ആഹ് ചിലട് ത്തക്കെ ഒരാഴ്ച മുന്നേ തുടങ്ങന്ന് പറ..
ആഹ് അതെ ഇപ്പൊ പുത് തായിട്ട് എ ഒരുപാട് ഫങ് ആ പിന്നെ മഞ്ഞ കല്യാണം അറബിക് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ഉണ്ടല്ലോ
അതെ വെറുതെ പൈസ ചെലവില
ആ അങ്ങനെ ഇവിടെക്കെ അങ്ങനെ ഉണ്ട് അത ഞാൻ ചോ.. ചോദിച്ച അവിടെ അവിടെ യും ഇ ങ്ങനെ അവളിപ്പോ അങ്ങനൊന്നും വന്നിട്ടില്ല.
ഏഹ്.
അവിടെ ഇപ്പ അങ്ങനൊന്നും വന്നിട്ടില്ലല്ലെ?
ഉണ്ടാക്കുന്നോലുണ്ട്.
ഉമ് ഉമ്
പക്ഷെ ഇവിടെ കുറവാണ് ഉണ്ടാക്കുന്നോലായാലും മഞ്ഞ കല് കല്യാണത്തലേന്നാണെങ്കി മഞ്ഞ കല്യാണം ന്നർ ഞ്ഞിട്ടുണ്ടാക്ക മഞ്ഞ നറത്തിലുള്ള പിന്നെഹ് അങ്ങനെ അല്ലെങ്കി ചെലോര് മഞ്ഞ കല്യാണം വേറെണ്ടാക്കും കല്യാണതലേന്ന് മൈലാഞ്ചി കല്യാണം അങ്ങനെ ഒക്കെ ചുരുക്കം നല്ലം പൈസകാരൊക്കെ
ഉം ഉം ഉം
ആഹ് കൊറവാണ് പൊതുവേ ഉം പിന്നെ ഫോട്ടോക്കെടുക്കും ഇങ്ങനെ അറബിക് കല്ല്യ ഇങ്ങനെ പർത ഒക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ അതേപോലെ അരിക്കുത്ത് കല്യാണന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ ഷൂട്ടുണ്ടാവും. സാരിയൊക്കെ ഉടുത്തിട്ട് അല്ല ഫങ്ക്ഷനൊക്കെ തലേന്നന്നെ ഉണ്ടാക്കുള്ളൂ
ഉണ്ട് ഉം ഉം
ഉം
പിന്നെ സ്ക്കൂൾ സാധന ഒക്കെ വേടിച്ചോ
ആഹ് അതിനന്നെ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചു ബാഗൊക്കെ പിന്നെ വാങ്ങിട്ടിണ്ടായിരുന്നു. ബുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി
ഉം ഉം ഉം ഇല്ല ഇത് വരിക്കും എറങ്ങിയില്ല അടുത്ത ആഴ്ച ഇറങ്ങാന്ന് വിചാരിച്ച് ഇരിക്കാന്
ആഹ് ഇങ്ങളെന്നെ പോയി വാങ്ങണോ
ആഹ് എല്ലാരൊക്കെ ആയിട്ടൊന്ന് ബസ്സിന്ന് ഇറങ്ങി വണ്ടി ഓട്ടിക്ക അറിയാ അ
ഉം
ഉം
എനിക്കും ഞാൻ തന്നെ വേണം ഹസ്ബൻഡ് പുറത്താണ്
ഓഹ് ഓഹ് എല്ലാത്തിനും കൂടെ ഓടണം
അതെ എല്ലാത്തിനും ഓടണം അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ടായിരുന്നു
ആഹ് അതെ
ഉം
വണ്ടിയെങ്ങാനും ഉണ്ടോ അതെ ബസ്സില് പോണോ
ബസ്സില് വണ്ടി പഠിക്കണം സ്കൂട്ടി
വണ്ടി പഠിച്ച എത്രേം പെട്ടെന്ന് പഠിച്ച അതനുഗ്രഹ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്രയും പറഞ്ഞ വണ്ടീല് പോകും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അതെ പഠിക്കണം എന്തായാലും നല്ല ബുദ്ധിമുട്ടാ ഉം സാധനവാങ്ങാ ഇവിടെന്ന് കുറച്ച് ഒരു മുപ്പത്തഞ്ച് രൂപ ഒക്കെ കൊടുത്ത് ഓട്ടോക്ക് പോണം ബസ്സിന് വരാണെങ്കിൽ
ആഹ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ആഹ് ഓട്ടിക്കാൻ അറിയാവോ കുറച്ചെങ്കിലും ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോഹ് ഹലോ ഹലോ